ലോ
കേക്കാമോ
ഓ ക്കെക്ക കേക്ക പറഞ്ഞോള് നല്ലത് നിങ്ങള വിശേഷം മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല
ആഹ് ഓ വിശേഷംഒന്നുമില്ല ഇത് പിള്ളോരൊക്കെ സ്കൂള് വിട്ടിട്ട് എവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്ന് ജോലികളൊക്കെ കഴിഞ്ഞോ ഉ പിള്ളേരുണ്ടോ
ഇല്ല ആയിട്ടില്ല
ആണോ എന്നാ ഉച്ചക്കത്തെ ചോറും കറി കായയോ
ഓ ചോറും കറിയൊക്കെ ആയി ഞാൻ കഞ്ഞികുടിച്ചു
കഞ്ഞികുടിച്ചോ ആഹ് ഞങ്ങള് പിന്നെ രാവിലെ താമസിച്ചാണ് പിള്ളോരെയൊക്കെ സ്കൂള് വിട്ടിട്ടേ താമസിച്ചാ വന്ന് കഴിക്കുന്നേ അപ്പൊ ഉച്ചക്കത്തെ കുറച്ച് താമസിക്കും
താമസിക്കല്ലേ വിഷക്കംല്ലല്ലേ
അതെ രാവിലെ ഒരു വിശപ്പ് ഇപ്പ രണ്ടു പേരേും ജോലിക്ക് അല്ല പഠിക്കാൻ വിട്ട് സ്കൂളിൽ കൊണ്ട്പോയി വിട്ട് വന്ന് കേറുമ്പോ ഒരു നല്ല വിശപ്പആണ് ആ രാവിലെ തൊട്ട് നല്ല ജോലിയല്ലേ അത് കഴിഞ്ഞ് പിന്നെ വന് കഴിഞ്ഞാൽ ഉടനെ ഒരു വിശപ്പ അത് ഒരു പത്ത് പത്തര ആവുമ്പോൾ നല്ല രീതിയിൽ കഴിക്കും പിന്നെ ഉച്ചയാവുമ്പോം വിശക്കത്തും ഇല്ല ഉച്ചക്കത്തെ ഫുഡ് കുറവേ കഴിക്കത്തുള്ളൂ
കൊറ ആഹ ഒരു മൂന്ന് മണിയവുലെ കഴിക്കാന് ആഹ
വീട്ടിൽ ആരൊക്കെയുണ്ട് സ്പെഷ്യൽ എന്താ ഉള്ളു ആഹ് സ്പെഷ്യൽന്ന് പറയാനൊന്നും ഇല്ല ഇറച്ചിക്കറി ഇന്നലത്തെ ഇരിപ്പുണ്ട് പിന്നെ പയറു തോരൻ എന്നത്തേ പോലെ പയറു തോരൻ അച്ചാറ് ചമ്മന്തി ഇരിപ്പുണ്ട്
ഇങ്ങക്ക് ഇഷ്ടായിരിക്കൂലേ
ആഹ് ഇവിടെ ബീഫ് ചിക്കന ആണ് ഇഷ്ടം പിന്നെ കഴിഞ്ഞു പോ എപ്പോഴും ചിക്കൻ അല്ലേന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ട് വന്നതാണ് അത് ഇന്നലെ കറി വെച്ചി അതിന്റെ ഇരിപ്പുണ്ട് പിള്ളേർക്കും ചിക്കനോട താല്പ അത് പൊരിച്ചു കൊടുത്താൽ അതായിരിക്കും ഇഷ്ടം
ഉം
മീൻ പൊരിച്ചതും ഒക്കെ ഇയോ ഇപ്പോഴത്തെ പിള്ളേർക്ക് പച്ചക്കറികൾ വേണ്ടല്ലോ പിന്നെ എന്തോ അ മോര് കറി ആഹ മോരുകറി അച്ചാറ് പപ്പടം അങ്ങനെയുള്ളത് കറികളോടാ താല്പര്യം അല്ലാതെ കൊ സാമ്പാർ വെ വെച്ചാലോ അവിയൽ വെച്ചാലോ തോര വെച്ചാലോ മെടുക്കുരട്ടി വെച്ചാലോ ഒന്നും ഇവർക്ക് വേണ്ട
ഹ നിങ്ങെന്തിനൊക്കണ്ട ഏതൊക്കെ സാധനം കൊണ്ട മെഴുക്കുപുരട്ടി ഉണ്ടാക്കുക
ഞങ്ങള്, ഞാൻ പയറ് പയറില്ലേ പച്ചപ്പയറ്?
പച്ചപ്പയറ് കൊണ്ടാ ആക്കാ?
ആഹ് പച്ചപ്പയർ. ഇവിടെ അത് ആഹ് ഇവിടെ പച്ചപ്പയറാണ് കൂടുതലും തോരം വക്കുന്നത്. അത് ഇഷ്ടമാണ് എല്ലാവർക്കും.
തോരനാണോ അതോ മെഴുക്കു വരട്ടിയാണോ?
തോ, മെഴുക്കുവരട്ടിയും വെക്കും തോരനും വെക്കും. മെഴുക്കുവരട്ടി ആവുമ്പോ ഇച്ചിരി എണ്ണയൊക്കെ ഇച്ചിരിയേറെ ഒഴിച്ചാലേ ഇവർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ ഇവിടെ പിള്ളേർക്ക്.
അതെ അതെ അതിലേക്ക് മുളകൊക്കെ ഇടൂല്ലെ, മുളക് പൊടി?
പച്ചമുളക്, പച്ചമുളക് ഇടും മെഴുക്ക് വരട്ടിയില്. പച്ചമുളകും സവോളയും പച്ചമുളക് സബോള ഉപ്പ് മഞ്ഞള് പൊടി ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് കറിവേപ്പിലേം കൂടി ഇട്ട് കടുക് പൊട്ടിച്ചിട്ട്, ഇതിലേക്കിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കും. വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാതെ അടച്ചു വെക്കുക. ആഹ് എണ്ണയിലിട്ട് തന്നെ ഇത് വെന്ത് വരുമ്പഴാണ് അതിന്റെ ടേസ്റ്റ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പയറൊക്കെ പിന്നെ വേറൊരു ടേസ്റ്റിലേക്ക് പോവും.
അതെ അതെ. അഹ് തോരൻ വെക്കുമ്പോ തേങ്ങ ഇടുവോ?
ആഹ് തോരൻ വെക്കുമ്പോ നമ്മള് തേങ്ങ ഇടും. പച്ച ഇതുപോലെ തന്നെ പച്ചമുളകും സവോളയും തേങ്ങയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടെ ഇട്ട് ഇതുപോലെ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് അതും വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പഴത്തേന് ഇളക്കി ഇളക്കി നമ്മളത് വെള്ളമയം ഉണ്ടെങ്കിൽ അത് തോരുന്നോളം വരെ ഇട്ട് ഇളക്കി എടുത്ത് വയ്ക്കണം.
ഉം.
ഇവടെ അങ്ങനെ തോരനൊക്കെ വെ ച്ചാലാര്, ഞങ്ങള് കൂട്ടും. പിള്ളേർക്കൊന്നും വേണ്ട. അവർക്കെപ്പഴും ഈ പലഹാരം മതി. ഒന്നെങ്കി രാ, ഇഡ്ഡലി, സാമ്പാർ. അല്ലെങ്കി പുട്ട് കടല ഒക്കെയാ. ഇവിടത്തെ പിള്ളേർക്ക് പിന്നെ ഇഡ്ഡലിയും സാമ്പാറിനോടുവാ ഭയങ്കര കാര്യം. അത് സാമ്പാർ ചോറിനൊഴിച്ചു കൊടുത്താ അതൊട്ട് കഴിക്കത്തു ഇല്ല.
സാമ്പാർ ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കുമ്പോ കൊറെ ഉണ്ടാക്കും ചെയ്യും.
ആഹ് ഉണ്ടാക്കുകയും ചെയ്യും. എന്നിട്ട് കൊറെ എടു ത്ത് ഫ്രിഡ്ജില് വെക്കും. രണ്ടു ദിവസം അതേലോടും. പക്ഷെ ഇവര് സാമ്പാറൊക്കെ ചോറിന്റെ കൂടെ കഴിച്ചാ അവർക്ക് വേണ്ട. പിന്നെ ചപ്പാത്തി, ചപ്പാ ത്തി പിന്നെ ഫേവറേറ്റാ. പക്ഷെങ്കി എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാ ഉണ് ണ്ടാക്കാൻ നമുക്ക് ഭയങ്കര പാടല്ലേ ഭയങ്കര സമയക്കൂടുതലുവാ. ഈഹ് തന്നെ ഉണ്ടാക്കി തന്നെ ചുട്ട് വരുമ്പോ ഒരുപാട് സമയം വേണം. അതുകൊണ്ട് ഞങ്ങള് അവധി ദിവസങ്ങളിലാണ്. ആഹ്. പരത്താൻ നല്ല സമയം വേണം.
അതെയതെ.
അപ്പൊ ഞാൻ അവധി ദിവസമേ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. സ്കൂളുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കുകേലേ. അതിനുള്ള സമയം ഇല്ല. ആഹ് ചപ് പ്പാത്തിയൊ ചിക്കനോ. ഇവിടെ ചപ്പാത്തി കിഴങ്ങ്‌ സ്റ്റൂ, ഈഹ് കടലക്കറി മുട്ടക്കറി
ഉം.
അതൊക്കെയാണ്. മുട്ടയൊക്കെ ആണെങ്കി ഇഷ്ടവാ. കഴിച്ചോളും.
ഉം ഉം.
ഉം
ആ ഇങ്ങനെല്ലേ എനിക്ക്‌ അങ്ങനെ കുക്കിങ് അറിയൂല്ല അതുകൊണ്ട് ഞാൻ ചോയിച്ചേ
നീ അറിയത്തില്ലേ എനിക്കും അറിയത്തൊന്നും ഇല്ലായിരുന്നു കല്യാണം കഴി - ക്കുന്നടം വരെ കല്യാണം കഴിഞ്ഞപ്പോ എല്ലാം അറിഞ്ഞു എല്ലാം വെക്കാനുള്ള അതെ എന്നാന്ന്- വെച്ച് കഴിഞാ വേറെ ആരും അമ്മയേ ഉള്ളൂ ഇവിടെ അമ്മയ്ക്ക് ഇച്ചിരി വയ്യാത്ത ആണേ അപ്പൊ പിന്നെ ആരാ നമുക്ക്- വേറെ ആരും വെച്ചു തരാനും ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മള് തന്നെ കയറി വെക്കണല്ലോ പിന്നെ രണ്ട് പിള്ളേരായപ്പോ ഈ രണ്ട് പിള്ളേരുടെയും കാര്യം നോക്കണം ഫുഡും ഒണ്ടാക്കണം അങ്ങനെയായപ്പോ സകലതും പഠിച്ചു കല്യാണം വരെ ഒന്നും അറിയത്തില്ലായിരുന്നു എന്നാ ഒരു കാപ്പി ഉണ്ടാക്കാൻ ഒരു ചായ ഉണ്ടാക്കാൻ പോലും അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ എല്ലാം അറിഞ്ഞു ഇപ്പ എല്ലാം പഠിച്ചു ഇനി ഇപ്പൊ എന്ത് ഫുഡ് - എന്തുകൊണ്ടു വന്നാലും ഇപ്പ ഇവർക്കാണെലും ബിരിയാണി കഴിക്കണന്ന് തോന്നിയാല് ഞങ്ങള് അങ്ങനെ പൊറത്ത് - റത്തെ ഫുഡ് ഒത്തിരി കൊടുക്കത്തില്ല പിന്നെ അത്യാവശ്യം മാസം- ത്തി ഒന്നോ രണ്ടോ വെട്ടം പോയി പൊറത്തൊന്നും കഴിക്കത്തുള്ളൂ അല്ലാതെ ഇവക്ക് എപ്പോഴും പൊറത്തെ ഫുഡ് മേടിച്ച് കൊടുക്കത്തില്ല അപ്പ നമ്മളെ കൊണ്ട് ഒണ്ടാക്കൻ പറ്റുന്നതാണെങ്കി ഞാൻ വീട്ടിൽ തന്നെ ഒണ്ടാക്കി കൊടുക്കും ബിരിയാണി ഒക്കെ ആണെങ്കിലും ഇപ്പൊ ബിരിയാണി കിറ്റ് കിട്ടും കിട്ടുമല്ലോ അപ്പൊ അതങ്ങോട്ട് മേടിച്ച് ബിരിയാണിയാണെന്നും പറഞ്ഞാ അതുപോലെ ഒണ്ടാക്കി കൊടുത്താ ബിരിയാണി ആയല്ലോ അപ്പൊ നമ്മള് പൊറത്തെ ഫുഡ് ഒത്തിരി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്
ഉം
പിന്നെ അത്യാവശ്യം ഇച്ചിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഒണ്ട് അതിന്നും-
ഉം
എല്ലാം എടുത്ത് ഇച്ചിരെ കറിയൊക്കെ വെക്കും
ഏയെ
അവിടെ കൃഷിയൊക്കെ ചെടിയൊക്കെ ഒണ്ടോ
ഇല്ല ഇല്ല
ചെടിയൊന്നും വെക്കാൻ എന്നെ പോലെ ഞാനും അങ്ങനെ ചെടിയൊന്നും വെക്കത്തില്ല കേട്ടോ എനിക്കും ഇഷ്ടമല്ല കാരണം എന്തോ എനിക്ക് ഭയങ്കര മടിയാ അതൊക്കെ
അത് ശരിയാ മടിയാണ് അതൊക്കെ കാടും പിടിച്ച് നോക്കാനും ടൈമ് വേണ്ടെ
സമയം വേണം നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത്- പോയിക്കഴിഞ്ഞാൽ അതില് സങ്കടം പിന്നെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിന് വെള്ളം ഒഴിക്കണം അതിന്റെ കാര്യങ്ങളും മൊ - അതുകൊണ്ട് ഞാനങ്ങെനെ ചെടികളൊന്നും വെക്കത്തില്ല
ആ പിന്നെ അവിടത്തെ പുല്ല് പറിച്ച് -
ആഹ് പുല്ല് പറിച്ചോണ്ട് ഓ അതിലും ഭേതം നമ്മള് മുറ്റം തൂത്ത് വൃ - വൃത്തിയാക്കി ഇടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്
ഇതിനന്നല്ലേ
അതുകൊണ്ട് അങ്ങനെ- എനിക്ക് ചെടിയോടൊന്നും വല്ലിയ താൽപ്പര്യം ഇല്ല പിന്നെ ഞങ്ങടെ അമ്മയ്ക്ക് ആകാകില് അമ്മ- ചെറിയ ഇച്ചിരെ ഇച്ചിരെ കൃഷിയൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ- ചെടിയൊക്കെ എവിടെലും പോവുമ്പോ കണ്ട് കഴിഞ്ഞാ അമ്മ എടുത്ത് പറിച്ചുകൊണ്ട് പോന്ന് അവിടെ ഇവിടെയൊക്കെ ചുമ്മാ നടും. അത് ഉണ്ടാവുകയും ചെയ്യും.
ഉം ഉം
നല്ലത് ഇവിടെ ആന്തൂറിയം ഒക്കെ ഒണ്ട് അതൊക്കെ അമ്മ കൊണ്ട് വെച്ചതാ ആന്തൂറിയം നാല് മണിച്ചെടി. പത്ത് മണി ചെടിയൊക്കില്ലേ അതൊക്കെ ഒണ്ട് അതെ അതെ.
അങ്ങനെ കൊണ്ട് പോയി പിന്നെ, ഹസ്ബൻഡ് വണ്ടി ഓടിക്കുവാ.
ഏഹ് ഓട്ടോ.
ഓട്ടോയല്ല ഈ നമ്മുടെ ഈവന്റ് മാനേജ്മെന്റില്ലേ സ്റ്റേജ് ഡെക്കറേഷൻ.
ഓഹ് ഓക്കെ ഓക്കെ.
അവിടുത്തെ സൂപ്പർവൈസറാണേ. അപ്പൊ പുള്ളി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വരതൊള്ളൂ. അപ്പൊ വർക് ഉണ്ടെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ കല്യാണം ഒക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പഴേ വരതൊള്ളൂ.
ഏഹ്
അപ്പൊ ഈ പ്രാവശ്യം എന്നാ വെച്ചാൽ ജോലിയൊക്കെ ഭയങ്കര മടുപ്പാണ്, എന്താന്ന് വെച്ചാൽ മഴയല്ലേ ഇപ്പൊ ഈ മാസം. അപ്പൊ വർക്ക് ഭയങ്കര കല്യാണൊക്കെ ഭയങ്കര കൊറവാ. ഏഹ് ആഴ്ചയിൽ ഒന്നോരണ്ടോ. ആഹ് ജൂൺ ആയില്ലേ, അപ്പൊ ആഴ്ചയിലൊന്നോ രണ്ടോ ഒക്കെ കിട്ടത്തൊള്ളൂ.
അപ്പൊ ബാക്കി ബാ ബാക്കിയുള്ള ദിവസം എന്താ ചെയ്യ അപ്പൊ?
ബാക്കിയുള്ള ദിവസങ്ങളിൽ പുള്ളി ഏഹ് എന്നാ, ഓൾറെഡി ഡ്രൈവർ ആണ് ആരെലും വിളിച്ചാൽ പോകും ഓട്ടം പോകും, പിന്നെ പെയിന്റിങ്ങുണ്ടെങ്കി പെയിന്റിങ്ങിന് പോകും.
ഉം
പിന്നെ ഒരു കലാകാരനാണ്.
ഉം.
ആഹ് പ പാട്ടല്ല ഏഹ് കൊട്ട് കൊട്ട്.
കൊട്ട് ലേ.
ഉം, എല്ലാ ഇൻസ്ട്ട്രുമെന്റും കൊട്ടും.
ഓഹ്.
ആഹ്, പിന്നെ ടി വി ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ടിവിയിലൊക്കെ ഉള്ള ആളാണ്.
ആഹ് ഏതിലാ?
ഫ്ലാ ഫ്ലവേഴ്സിലുണ്ട്.
ഫ്ലവേഴ്സില് ടോപ് സിംഗറിലോ?
ടോപ്പ് സിംഗറിലല്ല ആ കോമഡി ഉത്സവത്തിലൊക്കെ ഉണ്ടായിരുന്നു.
ഉം.
ഉം അങ്ങനെ ഏഹ് കുറച്ച് ടിവി ഷോസും ഉണ്ട്.
മഴവിൽ മനോരമയിലേതിലായിരുന്നു?
മഴവിൽ മനോരമയിൽ ഒരു ചിരി ഇരു ചിരി ബമ്പർച്ചിരിയിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഈ ഇവ മറ്റേ ഇതില്ലേ നമ്മുടെ കിടിലംന്ന് പറഞ്ഞ
ആഹ്.
ഒരു പരിപാടില്ലെ, ആഹ് അതിലൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന ആളാണ്.
ഉം
എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നു.
ഹ്ം ഹ്ം അല്ല ഒരു ചിരിയില് കോമഡീസല്ലേ ഇത് എന്താ വായിക്കാണ്ട് അങ്ങനെ വായിക്കാണ്ടിപ്പോയതാ.
ക്കാൻ വേണ്ടി വന്നതാ.
അയിനെ എന്തെങ്കിലും കിട്ടോ?
ആഹ് പൈസ കിട്ടും പേയ്മെന്റ് ഉണ്ട്. പിന്നെ അപ്പഴ് തന്നെ കിട്ടില്ല നമ്മളിപ്പൊ ചെന്നു. ആ ചെന്ന് കഴിഞ്ഞാ നമുക്ക് അപ്പഴേ പേയ്മെന്റ് കിട്ടത്തില്ല. അതെല്ലാം കഴിഞ്ഞിട്ട്. ഏഹ്, ഇത്ര ദിവസം കഴിയുമ്പഴേ പേയ്മെന്റ് കയറത്തൊള്ളൂ.
ഉം ആണ് ലേ.
അങ്ങനെ ഫ്ലവേഴ്സിൽ വേണെലും അങ്ങനെ ആരുന്നു. മിക്ക ചാനലുകളിലും ചെയ്തു. റ്റുണ്ട്. ഉം
ഉ, ഉ.
എന്നാ ശെരി നടക്കട്ടെ, എടക്ക് വിളിക്കാം.
ശരിയാ